എന്തൊക്കെ ഫ്രീയല്ലേ?
ഹലോ
ആ ഫ്രീയല്ലേ?
ആഹ് ഫ്രീയാണ് ഫ്രീയാണ്.
ആ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ ട്രാവൽൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞരി. നിങ്ങളൊക്കെ അല്ലേ ഇപ്പൊ കാശ്മീരൊക്കെ പോയത്.
പോയി
അവിടുത്തെ വീടുകളൊക്കെ പോയിനോ വീടിലൊക്കെ അവിടുത്തെ ചെരി ക്ക്ള്ള വീട്ട്ക്കൊക്കെ പോയിന്യോ
ഇല്ല അങ്ങനെ വീടുകളിലേക്ക് നമുക്ക് പോവാൻ പറ്റൂലല്ലോ.
ഏ ചിലരൊക്കെ ഇങ്ങനെ വ്ലോഗിലൊക്കെ ഇങ്ങനെ കാണാൻ ലോ ചിലരൊക്ക് വീട്ടില് പോണതും അവിടെ ഓലെ കൾച്ചർ പോയി നിക്കണതൊക്കെ.
ആഹ് ആഹ് നമ്മള അങ്ങനെ പോയതു നമ്മള് പാക്കേജ് ഇട്ത്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയതല്ലേ അപ്പൊ പിന്നെ അവിടെ കൊറേ ആക്ടിവിറ്റീസ് ചെയ്തുട്ടോ കൊറേ ഒരുപാട് നമ്മള് ഏഹ് അവിടെ അവിടുത്തെ ചെറിയ തോ ഇങ്ങനെ നമ്മളെ തോട് എന്നൊക്കെ പറ പോലെ തന്നെ ആഹ് കല്ലുകൾ ആഹ് ആഹ് കല്ലുകളുടെ എടേൽ കൂടെള്ള ആഹ് അതൊക്കെ ചെയ്തു.
അയില് തോണിൽ ങ്ങനെ പോവേ.
ആ ആ തോണി ആ ബോട്ട് ചെറിയ ബോട്ട്
ഓ ഉം
അത് നല്ലൊരു എക്സ്പീരിയൻസ് ഏനി പിന്നെ പിന്നെ പ്പം എന്തയ്ണൂ ആഹ് അങ്ങനെ ഒരുപാട് ആഹ് മഞ്ഞുമലേന്ന് കൊറേ കൊറേ മൊകള്ന്ന്. ഒരു ടയർ പോലുള്ള ഒരു സംഭവത്തില് താഴേക്ക് എറങ്ങണത്. അങ്ങനത്തെ ഏ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ,
കേക്ക്ണില്ലേ
ആഹ് ഇപ്പം കേൾക്ക്ണ്ട് നിങ്ങൾ എങ്ങട്ടാ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടന്ന് പർഞ്ഞേ
ട്ടാണ്.
ആ
ഉം ആ മൺസൂൺ ആ മൺസൂൺ തുടങ്ങണം ആ ജൂലൈയിലാണ് നാലായിര സം തിങ്ങാണ് അതിൻ്റെ പാക്കേജിന്റെ റേറ്റ് വര്ണത്
ഒരാക്കോ
ആ ഞ ഒരാക്ക് അ അപ്പം ഞാനും മ മക്കൾ അങ്ങനെ മക്കള് ചെറിയേറ്റങ്ങളൊക്കെ കൊണ്ടുപോയാല് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന് വിചാരിച്ച് എങ്ങനെ അറീല്ല പാകം പോലെ കൊണ്ടോവെള്ളു. അല്ലെങ്കിൽ ഉമാന്റെ അടുത്ത ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രം. അങ്ങനെ പോവാന്ന് വിചാരിച്ച് ഞങ്ങള് മ രേജ് കഴിഞ്ഞാരെ അങ്ങനെ ലോങ്ങായിട്ട് ഔടിം പോവാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആദ്യം തന്നെ പ്രഗ്നന്റയി. പിന്നെ മോന് പിന്നെ കുറച്ചൊന്ന് വലുതാകുമ്പോഴത്തേ മോളായി പിന്നെ പിന്നിം പ്രഗ്നെന്റായി അങ്ങനെ, അടുപ്പിച്ചടുപ്പിച്ച് മൂന്നെണ്ണം, ഒപ്പര ഉണ്ടായി അങ്ങനെ പിന്നെ പോവാനുള്ള രു ടൈം. പ്പളാ പിന്നൊരു ഗ്യയാപ്പ് വന്നത്
ആ ആ ഓക്കെ, അപ്പൊ ചെറിയ കുട്ടിക്ക് എത്രയായി.
പ്പളും ഒന്നരേ ആയിട്ടേ ള്ളൂ ന്നാലും ഇനി കാത്ത്ക്കാന് കയിയൂല. അപ്പോത്തിനും മ്മക്ക് വയസാവും
ആ അതെ അതെ അപ്പൊ ചെറിയ കുട്ടിനെ കൊണ്ട്. പോവാനാണ് വിചാരിക്കുന്നത്
ചെറിയ മോന ഉമമാന്റെ അടുത്തേക്ക് എങ്ങനെങ്കിലും ആക്കാൻ കഴിയോ നോക്കണം ഓന അങ്ങനെ പാല് ഇങ്ങനെ മറ്റേ പാലും ഇത് കൊ കൊടുത്താ മതിയല്ലോ.
ആ ആ ആ ഓക്കെ, അപ്പൊ മ്മ നോക്കുയിരിക്കു ല്ലേ
ഞാനൊരു മോളേയുള്ളു പിന്നെ വീട്ടില് കാര്യായിട്ട് ആരുമില്ല അപ്പൊ ഇന്റെ ചെറി രണ്ടമത്തോള് എപ്പോഴും ഉമ്മാന്റെടുത്ത് തന്നെ ഉണ്ടാവല്
ആ ആ അപ്പൊ പിന്നെ പ്രശ്നില്ലല്ലോ ആ
അപ്പൊ എന്തേലൊക്കെ ഇതാക്കി പോ പോണന്ന് വിചാരിക്കണ്ട്
ആ ആ ഓക്കെ അപ്പൊ മോ ചെറിയ കുട്ടിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാ കൊടുക്കാറുള്ളത് ഒന്നര വയസ്സല്ലേ
ആ സെറളാക്ക് അങ്ങനെ അത് കൊണ്ടുവരും പിന്നെ കുന്നവായ പൊടി അതൊക്കെ മടിയാണ് തിന്നമാ എന്റെ സെറലാക്ക് തിന്നും
ആ സർലാക്ക് ആ സർലാക്ക് കൊടുത്താല് വേറെ യുള്ള ഭക്ഷണങ്ങളൊക്കെ കഴികാൻ നല്ല മടിയായിരിക്കും പറിയിണേ കെ ഞാനും എന്റെ മോൾക്ക് കുറച്ച് കാലം കൊടു തീരുന്നു സ്
ഉം അയിൻ ഇന്റെ മോന് അതല്ലാതെ വേറൊന്നും കൈക്കൂല പിന്നെ ക ചോറും കഞ്ഞി അങ്ങനത്തൊന്നും അയിന് പറ്റൂല മുട്ട പുഴുങ്ങിയത് തിന്നും വെള്ള മാത്രം പിന്നെ പഴം ആയാലും വാട്ടിയാൽ കുറച്ചൊന്ന് തിന്നും പുഴുങ്ങി എടുത്താൽ ചു ട്ട് ഇങ്ങനെ എടുത്താല് അല്ലാതെ അങ്ങൻത്തൊരു തിന്നാത്തൊരു ടൈപ്പാ ബാക്കിയുള്ളോലെ പോലല്ല
അല്ല ഇന്റെ മോളും തീരീം കഴി ക്കൂല അവൾക്കിപ്പ ഞാൻ ആകെ രണ്ട് ഭക്ഷണം അപ്പോ ഒന്നര വയസ്സ് കഴിഞ്ഞോ ക് ഏ മൊ മു താറി ഇണ്ടാക്കി കൊടുക്കും
മുത്താറി കൊടുത്താല് കഫക്കെട്ട് ഇണ്ടാവൂലേ
ഇല്ല അവൾ. ക്ക് ജെ ആറ് മാസായി. ആറു മാസത്തില് ഞാൻ അഞ്ചാം മാസം തന്നെ ഫുഡ് കൊടു ത്താൻ തൊടങ്ങീന്നക്കെ. ക്ലാസിനൊക്കെ പഠിക്കാനെ പോണോണ്ടെ അഞ്ചു മാസം മുതല് ഇപ്പൊ ഒന്നര വയസ്സ് കഴിഞ്ഞ് ഇതു വരെ അതാണ് കൊട്ക്ക്ന്നത്.
എ മുത്താറ് അര ഇങ്ങള് അപ്പാപ്പം ങ്ങനെ അര്ക്കലാലെ പൊടിയാക്ക്യ ച്ചാം
അല്ലപ് പൊടിയാക്കി വെച്ചത് ഞാനൊരു സ്‌പൂ ഇണ്ടാക്കി കൊടുത്ത് ട്ടോള് കഴിച്ചില്ല ഓള്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാനത് അപ്പാപ്പം ഇങ്ങനെ അരക്ക്വ അരച്ചാണ്ട് കൊറ്ച്ച് കൂടുതലരക്കും ന്നട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ന്നട്ട് ആവശ്യത്തിന് ഇണ്ടാ ഇപ്പൊ ഞാനതിലേക്ക് നെട് സുകളൊ ഒക്കെ പൊട്ച്ചാണ്ട് അതിന്റെ പൊടി ഊടി ഏട് എയ്ത്
ഷു നിങ്ങൾ എന്ത ഇടല് പഞ്ചാര ഇടല് അല്ലെല് കൽക്കണ്ടോ അങ്ങനെ മധുരത്തിന് ഏ ഏ ഇപ്പോഴും അങ്ങനെ പ ഷുഗർ യൂസ് ചെയ്യലില്ല
ഏ ഇല്ല ഇപ്പോഴും പനം കൽകണ്ടംന്നെ
ഏ ഞാനപ്പോ പനക്കൽക്കണ്ടം അതാവുമ്പോ ഐറ്റങ്ങൾക്ക് ചൊയ പറ്റുനില്ല ആദ്യത്തിലൊക്കെ ചെയ്തീനി പിന്നെപ്പ ഷുഗർന്നെ അങ്ങനെ ഇപ്പൊ വരകിയതൊന്നും ന്റെ മോന് ഇപ്പോ തിന്നൂലാ അങ്ങനെത്തൊന്നും അതിന് ഇഷ്ടല്ല. വരകിയ സാധനങ്ങളൊന്നും അതിന് ഭയങ്കര അറപപ്പാ വേ
ആ ഇവള് കഴിക്കാൻ മടിയാണ്.
ഫുഡ് എന്താ അറിയോ ജൂസാ ഫുഡ്‌ പറഞ്ഞാ കേട്ട്ണോ ഇങ്ങനെ കൊറേ പ്രൊഡക്റ്റ് ഇങ്ങനെ കുട്ടികളുടെ ബേബി ഫുഡ്‌ എന്തെ കുറേ പ്രൊഡക്റ്റുകൾ ഇവിടുന്നങ്ങ് വിറ്റ്. ക്കലുണ്ട് ഐന്നു കൊറേ പ്രാവശ്യ ന്റെമ്മോ ക്ക ഞാൻ നല്ലോ ട്രൈ ചെയ്തത് മോൾക്ക്‌ ഞാൻ നല്ലോണം ട്രൈ ചെയ്തീനി. മോള് നല്ലോം വരക്കി യതായാലും ഓക്ക് നല്ല ഇഷ്ടെനി നല്ലോണം കഴിക്കും ഇത് നേരെ തിരിച്ചാ അങ്ങനെ ബളബളായിട്ടുള്ള ഫുഡ് തീരേ ഇഷ്ടല്ല.
ആ ഈ മക്കള് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഓരെ നോ
സുഖാണ് വിശെപ്പ് ഇണ്ടെങ്കി അവൾ കരയൂല വിശപ്പില്ലെങ്കിലെ പിന്നെ ഫോർമുല മിൽ ക്കൊക്കേ ഇന്റെ മോ മോള് ഒന്നര വയസ്സാവണേന് മുന്നേ ഞാൻ പ്രെഗ്നന്റായി പിന്നെ ഓക്ക് ഞാൻ മറ്റേ പൊടി ഇണ്ടല്ലോ ഫോർമുല മിൽക്ക് അതെ കൊടുക് കലെണ്ടേനു ഓളതോണ്ട് ഓ ക്കത് ചേലായി എല്ലാ ഫുഡും ഒറ്റക്ക് കഴിക്ക് ചേലായിപ്പൊ അങ്ങനെ ഓള്തന്നത് കുടിക്കലും ഇതാക്കലും. ഉണ്ടായിനി
അ ആ പിന്നെ കഞ്ഞികൊടുക്കോ?
കഞ്ഞി പിന്നെ സാദാ അരീൻ്റെ കഞ്ഞി ഇഷ്ടമല്ല മറ്റേത് നമ്മള് ചോറിന്റെ അരീൻ്റെ ചെറീന്റെ അരിക്കെ അത് ഇഷ്ടമില്ല കുടിക്കൂല മറ്റോള് കുടിക്കും ചെറുത് കുടിക്കൂല
ആ ആ എന്റെ മോളുടെ മെയിൻ ഭക്ഷണവാ അത് കഞ്ഞിയും ഈ മുത്താറിം അത് മാത്രേമേ കഴിക്കുള്ളൂ വേറൊന്നും കഴിക്കൂല
കഞ്ഞിങ്ങളങ്ങനെ വേറെന്തേടോ ചെറുവയറെന്തെ ടോ
ഇല്ല കഞ്ഞിച്ചക്ക് വെക്കും ചെറിയ അരീന്റെ കഞ്ഞിച്ചക്ക് വെച്ച് ഞാന് ക കയ്ല് വെച്ച് പിന്നൊന്ന് കുത്തിടച്ചാണ്ട് കുപ്പിയിലാക്കിഓളെ ഫുഡ് കൊടുക്ക ക്ക്ണ കുപ്പീലാക്കി കൊടുക്കലാ അല്ലാതേം സ്പൂൺവെ ച്ചവാരി കൊടു
ഓള് ഫുഡ്താക്ക്ണ കുപ്പീലാക്കി കൊ ഓള് ഒറ്റക്ക് തിന്നോ ഇല്യല്ലോ നമ്മള് ആ
പിട്ച്ചച്ച് കൊടുക്കണം
ഇപ്പഐന് ഏ മറ്റങ്ങള് ഫ്രൂട്ട്സൊക്കെങ്ങനെ ഓൽക്ക്ങ്ങനെ തന്നെ കഴിക്കാവേണ്ടിട്ട് ഒരു സാധനംണ്ടല്ലോ അതൊ ക്കെ ങ്ങള് ഡ്രൈയ്ത് നോക്കീണോ
അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയണേ അതൊക്കെ ഒരു പ്രായത്തില് വാങ്ങി കൊടുത്ത ക്കൊ പിന്നെ ഒഴിവാ ക്കീ ഇപ്പൊ പിന്നെ ഫ്രൂട്സ് ഓൾ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും കേക്കൂല ജസ്റ്റ് കയ്യില് പിട് അതിപ്പോ മുട്ടായി തന്നെ ആയാലും അത് ഓള് അധികം കഴിക്കൂല
അങ്ങനെ ഇപ്പം പ
പല്ല് അവൾക്ക് വന്ന് ത് ഒരു വയസ്സ് രണ്ടു മാസം ആയതിന് ശേഷാണ് പല്ല് വരാൻ തൊടങ്ങിയത്
മ് ഇപ്പ എത്രണ്ണാ ഉള്ളേ മുന്നില്
വന്നപ്പോ ഒരുമിച്ച് മേലെ നാല് ണും തായെ നാലെണ്ണം ഒരുമിച്ചണ്ട് വന്നക്കേന്
അങ്ങനെന്ന പക്ഷേ ഇപ്പോല് എൻ്റെ മോന് ആ നല്ല പല്ല വന്നത് പക്ഷേ ഇപ്പൾ ചെറിയൊരു മഞ്ഞക്കറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാന് മറ്റേ ആ ബ്രഷൊക്കെ യൂസ് ചെയ്ത് ഇതാക്കലൊക്കെ ഉണ്ടെനീ കരഞ്ഞു ആ അ ആഹ് സിലിക്കൺ ബ്രഷ് കാൽസ്‌ പിന്നെന്തോ പ്രശ്നാണ് തോന്നുന്നുണ്ട്
ആ അതായിരിക്കും വൈറ്റമിൻ ഡി ന്റെ ഡ്രോപ്സ് കൊടുത്താ മതി
അയ് ഇപ്പൊ കൊടുക്ക ഞാന് പ്രസവിച്ചെടക്കണ ടൈമിലൊക്കെ കൊറെ കൊടുത്തീനി പിന്നെ കൊറച്ച് കാലം ക ഒരു വയസ്സ് കംപ്ലീറ്റ് ആയില്ല അതിന് മുന്നേ മതിയ അയിന്റെ എടയില് പിന്നെ മറവിയും അ ഹൗ തൊക്കെ ആയരെ ന്നെ കൊടുത്തീല പിന്നെ മാങ്ങിയില്ല അങ്ങനെ ചീത്ത പറയും കൊടുക്കാ ഹസ്ബന്റെല്ലാം ചീത്ത പറയും കൊടുത്തീല്ലെങ്കില്
ആ ആ
ട്ടവും കൊടുക്കാനേ ങ്ങള് ഫുള്ള് കപ്ലീറ്റ് ആയി കൊടുത്തേണ്
ആ ഞാന് ഒരു വയസ് വരെ കൊടുത്തിനു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷവും ഇവൾക്ക് ഇവള മേത്തിലിങ്ങനെ വെള്ളപ്പുള്ളികള് അപ്പൊ വൈറ്റമിൻ ഡീന്റെ കൊറേവാ കൊറച്ച്കാല്കൂടി ഞാൻ കൊടുത്തി പിന്നെ ബ്ല്ഡ് ആകൊടുക്കണേന് കൊഴപ്പംഇല്ലൃനമ്മള് ഡോക്ടറെ കാണിച്ചാല് ഒരു ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്താല് ബ്ലഡ് കുറവാണെന്നുണ്ടെല് ബ്ലഡ് ഉണ്ടാവണ മരുന്നു വൈറ്റമിൻന്റെ ഡി വൈറ്റമിൻ ഡന്റെ മരൊെമുക്ക്
ഉ മരുന്നാന്ന് കൊടുത്താല് കുടിച്ചു മണ്ടേ
ആ ആ ആ ഞാൻ ആ സിറപ്പ് ഞാൻ ഇവൾക്ക് വാങ്ങി വച്ച ഇവള് കുടിക്കഞ്ഞിട്ട് ഇപ്പ ഇവിടെ വെച്ചേക്കുവാ
ആ ഒരു റെഡ് കളർ അങ്ങനെ ഒന്നായി് ഫ്രൂട്ട്സിന്റെ ആ ഒരു സാധനം അയ് കഴിക്കൂല ഭയങ്കര ഈ ഇരുമ്പിന്റെ ചോയയിരിക്കും
ആ അതല്ലേ വേറെന്നുംകൂടി പിന്നെ അത് ഒരു വട്ടം ഇത് തന്നീനി അത് കൊറച്ച് കൊടുത്തോളംകഴ പിന്നെ നിർത്തിയരു ബ്ലാക്ക് കളറ് ഉണ്ട് നല്ല ആ കടൂം കളറല്ലേ
ഇവിടെ അഗംനവാടിന്നൊക്കെ കിട്ടലുണ്ട് ബ്ളഡ് കുറവായി അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സിറപ്പ് വീട്ടിൽ ആശ വർക്കർമാർ ഇങ്ങനെ കൊണ്ടുവന്നരില്ലുണ്ട് അപ്പംഅത് കൊടുത്താല് അമ്മടെ പല്ലിന്
ആ അത് അത് കൊടുക്കുമ്പോ ആ നമ്മള് നല്ല തരുതണം നമ്മള് വായ നന്നായിട്ട് കേക്കി കൊടുക്കു കൊക വേണം
ഇപ്പ അത ഇപ്പ അത് ഇല്ല പണ്ടൊക്കെ കിട്ടലുണ്ട് ഇനി ഇപ്പ അങ്ങനെ കൊണ്ടന്ന് തരിലില്ല ഉ ഞങ്ങള് വയറ്റുലുള്ള ടൈമില് പോളിക്ക്അ സിഡ്അയൺഎല്ലാ ഗുളികയും ഇതാക്കാലുണ്ടിരു
ആ ആ ഞാൻ ഏകദേശൊക്കെ കുടിച്ചിട്ടുണ്ട് ഫോളിക് ആസിഡോ, അല്ല ഞാൻ സാധാരണ നമ്മള് എല്ലാ മാസവും ഡോക്ടറെ കാണിക്കാൻ പോവല്ലോ അപ്പൊ അവിടെന്ന് വാങ്ങിപ്പോരും ഒരു വൈറ്റമിൻഡീൻറ്റതൂംപിന്നെ ഒരു അയൺ ടാബ്ലറ്റ് കിട്ടലുണ്ട്ക്ഷെ നമ്മള് അധികം അങ്ങനെ വാങ്ങല് ഹെൽത്തിന്ന് ക്വാളിറ്റി കുറഞ്ഞതാവകുന്നൊക്കെ പറഞ്ഞാണ്ട് എന്റെ ഹസ്ബൻറ് അതൊന്ന് കഴിക്കാ ആ ഡോസ് കുറവുള്ളത് അമ്മള് ഹോസ്പിറ്റലില് കാണിക്കാൻ പോകുമ്പോ അവിടുന്ന് ഒരു മാസത്തേക്കുള്ള ഒക്കെപാട് വാങ്ങി പോരുന്നാണ്
ഉം ഉം
ചിട്ടിഇല്ല ഇതുവരെ പിന്നെ ഇവിടുന്ന് ഒരു പ്രാവശ്യത്ത് കൊണ്ട് വന്നു തന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിക്കെയിന് നമ്മള് ഹോസ്പിറ്റലിന്ന് വേണ്ട ആ ഓക്കെ